ഹലോ ആ കേക്കാം കേക്കാം ചായ കുടിച്ചോ
ചായൊക്കെ കുടിച്ചു. ഇ വിടെ നല്ല മഴ മഴ ഉണ്ടോ
ഇല്ല ഇവിടെ ഇന്നും മഴയില്ല. ഇവിടെ ഇന്നും നല്ല വെയിലാ ഇന്നലെ എല്ലാം നല്ല മഴയായിരുന്നെ ആ ആ ഇവിടെ ആഹ് ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് വെയിലായി ആ മാറ്റി മാറ്റം വന്നിട്ടുണ്ട് ആ ഇന്ന് തിരിച്ചായി ആ ഇന്നലെ ഇന്നലെ രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ നല്ല മഴയായിരുന്നു. അതിന് ശേഷം പിന്നെ ആ വെയിലുണ്ടായി
ഇന്നലെ ഇവിടെ ഒ ആ ഇന്നലെ ഇവിടെ ഒരു തുള്ളിമഴ പെയ്തില്ല ഇന്ന് നേ നേരെ തിരിച്ച് ഇന്ന് നല്ല മഴേ
ആ എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴൊക്കെ പറയണണ്ടേ അവിടെ ഇന്ന് നല്ല മഴയാണ് ഇവിടെ മഴയില്ലെന്ന ചോദിചേ അവിടെ നല്ല തകർത്ത കണക്ക് മഴയാന്ന്
ആ ചാഴൊക്കെ കുടികഴി ഞാ
ചായ ഞാ ഇപ്പൊ കുടിച്ചേള്ളു ചായ ഇപ്പ കുടി
എന്തെ ചായക്കെന്താ കടി
ക് ദോസ്‌ ഷിം കടല കറിയെന്നു ആ ദോശ കടല കറിയെനിം എവിടെയാ
എനിക്ക് ദോഷിം എ ചിക്കറി
ആ അപ്പൊ ഒരു കറയിലെ വ്യത്യാസള്ളു ഇവിടെ ഇവിടെ ദോഷയന്നെ ആ
പ്ലെയ് കുറേണ്ടായിരുന്നു അപ്പൊ അത് ത് കറി വെച് ച്ച് ഈ പെരുന്നാക്ക് ഞങ്ങക്ക് എറച്ചിണ്ടാവോല്ലോ
ശരിയ ശരിയാ
ഉം
ഓ അപ്പൊ എ എർച്ച്യാണോഅപ്പ സ്പെഷ്യലാന്ന്
ആഹ്
ണ്ടുവാ ഏഹ് സ- കുട്ടിക്ക് അവന് ആറ് മാസായിട്ടേ ഉള്ളൂ
ആഹ്
സായിട്ടുള്ളത് ചെറിയ തുണിയാ
ആഹ് ആഹ്
ആഹ് അതെ അത് ഞാൻ ഇങ്ങനെ ഹേ എപ്പഴും ബഹളമായിരിക്കുവേ ഇങ്ങനെ ഇപ്പ ഇപ്പ തന്നെ പാലുടി- ക്ക് വേണ്ടീട്ട് നല്ല ബഹളായിരുന്നു ആഹ് ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരുന്നപ്പഴാ ആഹ് പ്രഗ്നന്റ് ആയത് ആന്നേ മാരേജ് ഡിഗ്രിക്ക് മുമ്പ് ഡിഗ്രി ചെയ്യണേന് ഒരു നാലഞ്ച് മാസം മുമ്പേ മാരേജ് ആയി അത് കഴിഞ്ഞ് ഡിഗ്രി- ചെയ്ത് സെക്കൻഡ് ഇയർ ആയപ്പഴ കോഴ്സ് കപ്ലീറ്റ്- പറ്റിയില്ല പക്ഷ ഉം ഞാൻ ആ ഒരു പാരലൈൽ കോളേജിലാ കേറിയത് അപ്പൊ അവിടെന്നെയാണ് ആ ഇവര് ആരും പറഞ്ഞില്ലായിന്ന് എക്സാമിന്റെ കാര്യം ഒന്നും ഒന്ന- പറഞ്ഞില്ലായിരുന്നു പിന്നെ എക്സാം അടുക്കാനായപ്പോഴ ഇവൻ - ഇതേ ഈ ടൈന്റെബ്ള് പറയുവാ എക്സാം ഇന്ന ദെവസാന്ന്. നോക്കണോന്ന് അപ്പൊ ഞാ എനിക്ക് ആ സമയത്ത്നി ക്ലാസ് ഒക്കെ ഇണ്ട് പഷെ അവരെല്ല ഈ ആ ഒരു എന്തൊ ഭയങ്കര എഴച്ചില ക്ലാസ്സൊക്കെ എടുക്കണെ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാ ഒരു സ് ആർനാ അയാള് വർത്താനം പറയ്ണെയ്നെ മറ്റേ നമ്മൾ ഈ ചൂട് കടല വായിലെടുത്തിട്ട് വർത്താനം പറയല്ലേ അതുപോലെയാണ് വർത്താനം പറഞ്ഞ ഒരു സാധനം മനസ്സിലാവത്തില്ല
റ്റിയൊന്നും തരൂല
ഇല്ല എല്ല എണ്ണം കണക്ക് തന്നെ പ്രിൻസിപ്പളാആയാലും പ്രിൻസിപ്പിള്ന്ന് പറയാ അയാള് തള്ളിന്റെ ഉസ്താദാന്ന് അയാൾ പറ് പറി വേണേങ്കി പറയും ഗാന്ധി ദിനെവരെ കണ്ടിട്ടൊള്ള അങ്ങനെ തള്ളായ അയാള് നടത്തിണെ എല്ലാരും കണക്ക് ഒരു സാറ് മാ ത്രം കൊറച്ചെങ്കിലും മെച്ചോണ്ട് പഷെ അയാളുവേറെക്കൊറെ കണക്കെന്നെ എല്ലത്തിനും അഹങ്കാരാ ഭയങ്കര ഭയങ്കര നമ്മളീഫ്രീ ആയിട്ട് അവിടെ പഠിക്കാൻ വരുന്ന അവര് ഫ്രീ ആയിട്ടാ നമുക്ക് ക്ലാസ്സ് എടുത്തര്ണെ അങ്ങനെക്കെ
ആ പൈസ കൊടുക്കും മാണ്ടേ മാസം മാസം
ഉം പൈസ കൊടുക്കണം ഓരോ സെമസ്റ്റർലും പത്ത് മുപ്പതിനായിരം രൂപ അടുപ്പിച്ച് പൈസ കൊടുക്കണം എനിക്കിപ്പം എന്റെ കല്യാണത്തിന് മുമ്പേ എൻറെ പഠിപ്പിന്റെ കാര്യങ്ങൾ ചെലവെല്ലാം ഇപ്പൊ എന്റെ ഹസ്ബൻറ് തന്നെയ എടുത്തെ അപ്പൊ കല്യാണത്തിന് മുമ്പേ എന്നെ കൊണ്ടുവന്ന് കോളേജിൽ ചേർക്കെം ചെയ്തു പഠിപ്പിക്കാനുള്ള എല്ലാം ചെയ്ത് അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതാൻ പറ്റില്ല പക്ഷെ ഇവര ആര് പറഞ്ഞിലേ എന്റട്ത്ത് എക്സാം രജിസ്റ്റർ ചെയ്താലേ സെ കെൻ്റിയറെഴുതാൻ പറ്റുന്നേ ഞാൻ മുമ്പ് ഡിഗ്രി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇവരാരും പറഞ്ഞിട്ടുല്ലാരുന്നു അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റീല്ല എന്നിട്ട് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോ ആ ടൈമില് ഞാൻ പ്രഗ്നന്റ് ആയി അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു നിന്നപ്പഴ് ഹോസ്പി റ്റല് വച്ചിട്ട് എന്റെ മലയാളം പഠിപ്പിക്ക്ണ മാശിനെ കണ്ട് അപ്പൊ ഇയാള് എന്റെ അടുത്ത് പറഞ്ഞ് അയാള അയാളെ ഭാര്യേനെ കാണിക്കാൻ വന്ന അപ്പൊ എന്റെടുത്ത് പറഞ്ഞ് ആ എക്സാം എഴുതിക്കോ കൊഴപ്പോന്നൂല്ല ആ വീട്ടിലിരുന്ന് പഠിച്ച് എഴുതിയാ മതി ആ എക്സാം സെന്ററിൽ പോയി എഴുയാലും മതിഎഴുതിയാൽ മതി വേറെ കൊഴപ്പൊന്നൂല്ലിന്ന് പറഞ്ഞ് അറ്റൻഡൻസ് ഒക്കെ തരാം എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ എന്തുവാ ഞാൻ എൻറെ പൊട്ട ബുദ്ധിക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനെക്കെ അവിടെള്ള ഫ്രണ്ട്സിനെക്കെ വിളിച്ചിട്ട് ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെക്കെ നോട്ടിരിന്ന് ഈ വയറും വ വയർ വെച്ചിട്ട് കുത്തിരുന്ന് ഞാൻ എഴുതാൻ തുടങ്ങി പ്രിന്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മയിച്ചില എനിക്ക് എന്റെ കൈയ്യക്ഷരത്തിൽ തന്നെ എഴുതിയതിന്ന് വിചാരിച്ചിട്ട് ആ അപ്പോഴും നമുക്ക് കൊറെേയൊക്കെ മനസ്സില് പതിയേം ചെയ്യോല്ലൊ എഴുതുമ്പോ
ആ അത്ണ്ട് എഴുതി പഠിച്ചാ വേറെന്നാ
ആ അതന്നെ ഒരു ഒരു മാസേ ഇള്ളൂ എനിക്ക് എക്സാമിന് അപ്പൊ ആ ടൈമൊണ്ട് ഞാൻ അത്രേ എഴുതി ഒരാഴ്ച കൊണ്ട് അത്ര ഒരുപാട് നോട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ ആഹാരം പോലും വേണ്ട വെച്ചിരുന്ന് മൊത്തം എഴുതിയെടുത്ത് എഴുതിയ എടുത്തിട്ട് എക്സാമിന് എക്സാമിന്റെ ഡേറ്റ് വന്ന് ടൈം ടേബിൾ വന്ന് ആ അവര് പോയി രയ്സ്റ്ററെയ്യാൻ പറഞ് പർഞ്ഞപ്പം രയ്സ്റ്റർ ചെയ്യാൻ പോയ്പത്തേഴ് അവര അവ്ടെ പർഞ്ഞ ഒരു എന്തോ ഒരു നമ്പര് വേണോന്ന് പറഞ്ഞേ അക്ഷേലിപ്പ ഇപ്പ ഇപ്പൊ ഏ ഞാൻ ഈ സാറിനെ വിളിച്ചു ചോയ്ച്ചപ്പഴ്ത്തേ സാറ് പർഞ്ഞ് അത് ഏ ക ഫസ് ഫറ്റ് സെമസ്റ്റർ എക്സാമിന് തരുന്നതാ നീ എഴുതില്ലല്ലോ അപ്പൊ ഒരു കാര്യം ചെയ് യൂണിവേഴ്സിറ്റിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെന്ന് ഹ് അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അവര് പറയല്ലേ ഫ സ്‌റ്റ് സെമസ്റ്റർ നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക്നി എക്സാം എഴുതാൻ പറ്റൂല്ല നിങ്ങളെ കോഴ്സ് ക്യാൻസൽ ആയിട്ട അപ്പ ഞാൻ ആരായി അ ഇവര് ആരും ഒര് ഒരു വക പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എക്സാം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോഴ്സ് ക്യാൻസൽ ആവുന്ന അല്ലെങ്കി അവിടെന്ന് ആർക്കെലും വിളിച്ച് ചോദിക്കായിരുന്നു ആ നിങ്ങൾ ഇനി എക്സാം എഴുതണണ്ടോ പഠിക്കാൻ വരണണ്ടോ എക്സാം ഒരുണ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോഴ്സ് ക്യാൻസൽ ആകും
ആ ഒരു വർഷം വെർതെ പോയില്ല ഒരു വർഷംല്ല രണ്ട് വർഷ അല്ലേ?
ആ രണ്ട വർഷം മറ്റേ ആദ്യത്തെ വർഷം ഞാൻ ക്ലാസ്സിലെല്ലാം പോയി പക്ഷെ എനിക്ക് എക്സാം ടൈം ആയപ്പോ എനിക്ക് എഴുതാൻ പറ്റീല്ല.
ആ ഇട് അയിന് എന്തേയോൽ സം സമാധാനം പറഞ്ഞോ ങ്ങള്ങ്ങനെ ചോദിച്ചപ്പോ
അവരെന്തെന്നാ അവര് അവരിപ്പോ നമ്മളെ നിലൽന്നെല്ല കൊട ഞാന് ഡിഗ്രി ഒന്നും ചെയ്തിട്ടില്ലേ അ എന്തായാലും അവർക്കറിയാലൊ നേരത്തെ ഡിഗ്രി ചെയ്തിട്ടില്ലത്തെ നമക്ക് ഈ കോഴ്സിനെ കുറിച്ച് വല്യയ ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരാരെങ്കിലും എന്തായാലും പറഞ്ഞ് തന്നാലേ നമുക്ക്റിയാവൂ ഇവര് ഭയങ്കര എന്തോ ഒരു റെസ്പോൺസിബിൾ ഇല്ല ഇവർക്ക് ആർക്കും നമ്മൾ വേണങ്കി പഠിച്ച മതി വേണ്ടെങ്കിൽ പഠിക്കണ്ട നമ്മൾ ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ വരുന്നത് അങ്ങനൊക്കെ ഒരു ധാ ണ യാണ് അപ്പൊ ചിലപ്പോഴ ആഹ് അതന്നെ എന്നിട്ട്
തിയിലൊക്കെ ചെയ്താൽ മതിയല്ലോ ഓൺലൈൻ ആയിട്ടുണ്ടല്ലോ
ഓൺലൈനായിട്ടും ഉണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം ഇതാണ് ഞാൻ വിചാരിച്ച മറ്റേ ഇഗ്നോ പോലത്തെ അവിടെക്കെ പോയി നോക്കാ വിചാരിച്ച പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ ഇപ്പ നമക്ക് ഇപ്പം എത്രത്തോളം പഠിക്കാൻ പറ്റുന്നൊരു ഉദാഹരണം നമക്കുണ്ടല്ലോ ഈ ഇപ്പൊ അത അപ്പ എനിക്കിനി ഏഹ് അതുപോലെ തന്നെ അതിന്റെ യൂണിവേഴ്സിറ്റിക്കെ വേറെയല്ലേ ഏഹ് ബാംഗ്ലൂര് അങ്ങോട്ട് എവിടെക്കല്ലേ അയിന്റെ യൂണിവേഴ്സി
അല്ലല്ല അല്ലല്ലോ ശ്രീനാരായണ ഗുരുന്റെ കൊല്ലത്തില്ലേ?
ഇത് ഇഗ്നോ ഇന്ദിരാ ഗാന്ധി ഇന്ദിരാ ഗാന്ധി ആ
ഇഗ്നോന്റെ ചെയ്തത് ഇഗ്നോന്റെ ഞാൻ ഇഗ്നോനൊന്റെ ഞാൻ ചെയ്തണല്ലോ
ആണോ ആഹ ആണോ ഞാൻ ഡി ഏ ഞാൻ ഇഗ്നോനൊ ചെയ്തില്ല ഞാൻ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയില് അടുത്തുള്ള ഒരു പാരലാൽ കോളേജില പോയത് എന്റെ അടുത്ത് രണ്ട മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഇഗ്നോന്റത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്ലാനിങ്ണ്ട് എന്നാലും എനിക്കൊരു കോൺഫിഡൻസ്
ഇഗ്നോന്റത് ഇഗ്നോന്റത് പറഞ്ഞ ദിവസം എക്സാം നടക്കും ഒരു മാറ്റവുംല്ല ഓല് ആദ്യം തന്നെ ഫിക്സ് ചെയ്യും ഇന്ന ദിവസമാണ് എക്സാമന്ന് അന്ന് എന്ത്ണ്ടെങ്ക ക്സ് സാമോല് നടത്തും
തന്നെ അതും ഓൺലൈൻ ആയിട്ടായിരിക്കും സാമ്
ആ അത് മ്മള് സെൻട്രല് പോയ് എയ്താ
ആണല്ലേ എഹ് എഹ് പാഠപുസ്തകങ്ങളൊക്കെ സമയത്തിനവര ചീരും എന്റടുത്ത് രണ്ടൂന്നവര് ആ എന്റടുത്ത് രണ്ടു ഊന്നേര് പറഞ്ഞവര്
ക് ഒരു ഒരു കൊസ്റ്റന് പൊ തരും പ്രീവിയസ് കൊസ്റ്റ്യൻ തരു ആ അത് അമ്മളോടെഴുതി കൊണ്ട്രാൻ പറിം. അയിന് മാർക്ക് തരുംമ്മക്ക്. അസൈൻമെന്റ്ന്ർഞാണ്ട് അല്ലാത്ത പ്രശ്നൊന്നൂ ലാ
നമ്മക്കിപ്പാ അവരേല് ഈ ഇമ് എ എന്റെ എന്റെ ഇംഗ്ലീഷ് ആയിരിക്കുലെ
ആ ഞാല്ലും ഇംഗ്ലീഷ ആ പി ജിയല്ലേ അപ്പ ഫുൾ ഇംഗ്ലീഷ്
ഉം ശരി ഞാന് ഏ എ ഒന്നി ഞാന് ഇംഗ്ലീഷ് എടുക്ണോ ചാരിച് ഞാൻ എന്റെ പ്ലസ് ടുക്കെ കോഴ്സ് യ്ത് ഫുള്ള് ഇംഗ്ലീഷ് ബേസ്ഡ് കോഴ്സ്ഹാപ്പിയാ
ന്നയ്ന് ഇംഗ്ലീഷ് ടുത്തോ
ഞാനതന്നെ നോക്കണം ന്ന എനിക്ക് പ്ലസ് ടുലൊക്കെ ഇങ്ങനെ ജേണലിസംന്ന് പറഞ്ഞ ഒരു കോഴ സ ടുത്തെ അത്താ എപ് ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ
ആ ഇഗ്നുന്റെ ചെയ്യേണ്ട ഇതും ഇതുണ്ടല്ലോ ശ്രീനാരായണ ഗുരുവിൻന്റെതിലുണ്ടല്ലോ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു യുണി വേഴ്‌സിറ്റി അത് അത്ണ്ടല്ലോ അത് നല്ല താന്നല്ലെ കേട്ടെ അതിത്ര പൈസ വരൂലെ ഇഗ്നോന്റെ നല്ല പൈസ തരും
നല്ലല്ലേ അതു ഒലതന്നെ പിന്നെ പറയാനായിട്ട് ഇഗ്നുന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലപ്പോ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി രണ്ട മൂന്നും വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് സർ
ആ ഞാനിന്റെ കു പിന്നെ കഴിഞ്ഞാടന്നെ ഞാൻ അപേക്ഷ കൊടുത്തീന് പിന്നെ അപേക്ഷ കൊടുത്തടന്നെ കിട്ടാഞ്ഞിട്ട് ഞാന് അവിടെ സെൻറില് സെന്ററില് പോയി വാങ്ങിയതാ ആ
അങ്ങനെയൊക്ക കേട്ട അപ്പ എനിക്ക് ഒരു കോഫിഡൻസ് ഇല്ല ഇനി നിപ്പ ഇപ്പ എന്തായാലും ഞാനിനി ചെന്ന് പെട്ടിട്ട് ഇനി പിന്നേം ആഹ് പണി കി ട്ടോന്നൊക്കെ ഒരിത്
ആ എന്നാ ശരി വെക്കാ
ആ ശരി ചേച്ചി ഞാൻ വിളിക്കാം. ഉം